ക്കാൻ പറ്റോ
ഹലോ കേക്കാൻ പറ്റിണ്ട്
ആഹ എന്താ വിശേഷംക്കെ
നല്ല വിശേഷം അങ്ങനെ പോണ
ആഹ ആഹ ആഹ പിന്നെ വീട്ടില് ആരൊക്കെണ്ട്
വീട്ടില് എന്താണ് ഭർത്താവ്ണ്ട് മക്കളുണ്ട് ഉമ്മുണ്ട്
ഉം കുട്ടികളുണ്ടൊ
കുട്ടികളെ പഠിക്കാൻ പോവയാണ്
ആഹ അപ്പരാ
ഏഹ
എത്ര പേരാ കുട്ടികള് എത്ര പേരുണ്ട്
മൂന്നാളാണ്
ആഹ മുന്നേരം പഠിക്കാൻ പോവാണോ
ആഹ ആഹ മൂന്നാളും സ്കൂളിൽ പോണ്ട് ചോറൊക്കെ തിന്നോ?
ഇല്ല നോമ്പാ ഇന്ന് അത് കാരണം ചോറതിന്നില്ല
ആഹ
ഉം യാത്രയൊക്കെ പോവാൻ ഇഷ്ടമുള്ള ആളാണോ
ആഹ യാത്രക്കെ പോവാ ഇഷ്ടല്ല
ങ്ങോട്ടെങ്കിലും പോയിട്ടുണ്ടോ അടുത്ത
പ്പ അടുത്ത് പോവാന്ന്റിയാന് ഇവിടെ കോഴിക്കോടൊക്കെ പോകുന്നല്ലാതെ ദൂരന്നും വല്ലാതെ പോലൊന്നുല്ല
ആഹ് ഉം
കോഴിക്കോട്ടേക്കൊക്കെ ഇങ്ങനെ പോകും
ഉം സ്വന്തും വീടും കോഴിക്കോട് തന്നെ
ഏഹ്
സ്വന്തം വീടും കോഴിക്കോട് തന്നെയാണോ
അല്ലാ പരപ്പനങ്ങാടിയ സ്വന്തം വീട്
ഉം അവിടെ പോവാറില്ലേ വീട്ടിൽ പോവാറില്ലേ
വീട്ടിലൊക്കെ പോവും വേങ്ങരയാണ് വീട് നിങ്ങളെ വീട് എവിടെ
എന്റെ വീട് മൂവാറ്റുപുഴ എറണാകുളം
ആഹ് എറണാകുളം ആഹ്
ഉം ഉം
കുട്ടികള്
കുട്ടികള് മൂന്ന് പേരുണ്ട് മൂത്ത ആള് എൽ എൽ പിക്ക് പഠിക്ക് ണു കാസർഗോഡ ആണ് പഠിക്കണ
ആഹ് ആഹ്
രണ്ടാമത്തെ നഴ്സിങ്ങിന് പഠിക്കുന്നു മോനാണ് ഓൻ ബാംഗ്ലൂരപഠിക്കുന്നത്
ആഹ്
മൂന്നാമത്തെ ആള് ഇപ്പ പത്താം ക്ലാസ് കഴിഞ്ഞു ക്ലാസ് തുടങ്ങിയിട്ടില്ല അവർക്ക്
ഏഹ് ഏഹ്
വീട്ടില് ഞാനും മക്കളും ഹസ്ബൻ്റും
ആഹ് നോമ്പർക്കുമ്പോ എന്താ ഇണ്ടാക്ക ചോറാണ് കടിയോ എന്താ ണ്ടാക്ക്ണേ
ബിരിയാണി ബിരിയാണിന്ന് വെച്ചാ ഞങ്ങൾക്ക് കാറ്ററിങ്ങിന്റെ പണിയ്ണ്ട് അപ്പൊ ഇന്ന് വൈകുന്നേരത്തേക്ക് അതിന്റെ ഒരു ഓർഡർ ഇണ്ട് ച്ച് ഫുഡ് കൊടുക്കാൻള്ള ഇണ്ട് അപ്പൊ അത് ഇണ്ടാക്കുമ്പോ അതിൽന്ന് എടുക്കും അല്ലാതെ പ്രത്യേകിച്ച് ഇന്ന് വേറെ ഇണ്ടാക്കൂല
ആഹ് ആഹ് അങ്ങന
ആഹ്
ഇവടെ ഉമ്മ നോമ്പോറ്റക്ക്ണ്
അതെയോ ആഹ്
ആഹ് ഇവട്ത്തെ ഉമ്മ നോമ്പോറ്റ്ക്ക്ണ് പിന്നെ ട്ടികളും നോമ്പോറ്റ്ക്ക്ണ്
വ ആഹ് ഭർത്താവിന് എന്താ ജോലി
ഭർത്താവ് ഇവടെ നാട്ട് തന്നെ ക്ലിനിക്കിലാണ് മെഡിക്കൽ ഷോപ്പ്
ബോ വ്വാ
ആഹ് ആഹ് മെഡിക്കൽ ഷോപ്പിലാ
സ്വന്തം വീട്ടില് ആരൊക്കെയ്ണ്ട്
സ്വന്തം വീട്ടില് അനിയത്തി ഇണ്ട് അനിയന്ണ്ട് രണ്ടനിയന്മാരാ അത്രയേ ഉള്ളൂ
അവര്ടെയൊക്കെ കല്യാണം കഴിഞ്ഞോ
ആഹ് ആഹ് അനിയത്തിന്റെ കല്യാണം കഴിഞ്ഞതാണ് അനിയന് കല്യാണം കഴിക്കാൻ ആയിക്ക്ണ്
ഉം ഉം
ഇങ്ങളെ വീട്ട്ല് ആരൊക്കെണ്ട്
ആഹ് ഇന്റെ വീട്ട്ല് എനിക്ക് രണ്ട് ഇക്കാമാരും പിന്നെ ളാണ് പിന്ന ഉമ്മച്ചിണ്ട് വാപ്പച്ചിണ്ട്
ഏഹ്
ഉം
ഇവടാ കല്യാണം കഴിച്ച വീട്ടില്
ഇവടെ ഇക്കാക്ക് നാല് പെങ്ങന്മാരും നാല് ചേട്ടന്മാരുംണ്ട്
ആഹ്
ഉം ഉമ്മായും വാപ്പായും ഇല്ല ഓല് മരിച്ചു ഉമ്മ ഈ രണ്ട് വർഷം ആയൊള്ളൂ മര്ച്ചിട്ട് ഞങ്ങടെ കൂടെയായ്ർന്നു
ആഹ് ഇവടെ ഞാനും ഇവലെ തറവാട് വീട്ടിലാ
ആഹ് ആഹ്
ഇവടെ കൂടുതല് ആളല്ലാ ഏഹ്
ഉമ്മ സുഖായിരിക്ക്ണോ
ആഹ് ആഹ് സുഖാണ്
ആ ആഹ് ഉം അവടെ എത്ര മക്കളാ ഇക്കാടെ വീട്ടില് എത്ര മക്കളാ
ഇവടെ പത്താളാ
ആഹ് ഏട്ടന്മാരൊക്കെ
ഏട്ടന്മാരെല്ലാരും വേറെ പോയി
ആഹ് പെങ്ങമാര്
പെങ്ങമാര് മൂന്നാളാ കല്യാണം കഴിച്ചു വിട്ടതാ
ആഹ് ആരും വരാറില്ലേ
ആഹ് വരാറ്ണ്ട് എല്ലാരും
തറവാടാവുമ്പൊ എപ്പഴും ആരെങ്കിലൊക്ക കാണൂലെ
ആഹ് ആഹ് എപ്പളും എപ്പളും ആൾക്കാരായിരിക്കും
ഇവടെ എനിക്കും അങ്ങനെന്നേയായിരുന്നു ഉമ്മ സുഖവില്ലാതെയൊക്ക കെടന്നപ്പൊ
ആഹ് എപ്പളും തറവാട് വീടാവുമ്പൊ എപ്പളും ആള്ങ്ങനെ വന്നുകോണ്ടിരി
പഷെ ഉമ്മ മരിച്ച്ഴ്ഞ്ഞപ്പൊ അങ്ങനെ അധികാരും വരാറില്ല
ആഹ് ആഹ് ഉമ്മ ഇണ്ടായ്ർന്ന ഉമ്മ ഇണ്ടാവുമ്പൊ അങ്ങനേണ്
ആഹ് അപ്പൊ ഞാൻ വിചാരിക്കും ഉമ്മ ഒള്ളതായിരുന്നു നല്ലത് എപ്പഴും ആൾക്കാരും ബഹളൊം കാര്യങ്ങളൊ യാർന്നു ഉമ്മ ഇല്ലാത്തപ്പൊ വീട് ഒറ്ങ്ങി പോലായി
എശ്
ഭയങ്കര ഒരു ഫീലിംഗാണത്
ഞാഹ്
വർഷത്തോളുമ്മ സുഖവില്ലാതെ കെ കെടന്നു കെടന്ന കെടപ്പായിട്ട് കാര്ണം എല്ലാരും എപ്പഴും മാറി മാറി വന്ന് നോക്കലും ഒക്കെയായാർന്നു ഒരുപാട് അനക്കൊക്കായാർന്നു വീട്ടില് ഉമ്മ പോയി പിന്നെ പിള്ളാര് രണ്ടുപേരും വെളി വെളിയിലാണ് പഠിക്കാൻ പോയേക്ക്ണെ
ആഹ് ആഹ് കുട്ടീളൊക്ക എപ്പ്ളാ വര്യാ
ക്ലാസ്സ്‌ തൊട്ങ്ങീട്ടില്ല പത്ത്ന്ന് ജയിച്ചാക്കെ
ആഹ്
മറ്റോര് ഓഹ് മോനവടേണ് ബാംഗ്ലൂരാണ്
ആഹ്
ഉം ഉം
ഇങ്ങക്ക് കാറ്ററിങ്ങ് സ്വന്തയിട്ടാണോ
ആഹ്
സ്വന്തമായിട്ടല്ല
ആഹ്
ആരാ ഇങ്ങളെ ഭർത്താവാണോ ഇത് കേട്ട
ആഹ് അതെ അതെ ഇന്നിപ്പോ ഒരു അമ്പത് പേർക്കെങ്ങാണ്ടുള്ള ബിരിയാണിയുടെ പണിയ അതാരണം അങ്ങനെ വലിയ കാര്യയായിട്ടൊന്നുമില്ല വലിയ പണിയാകുമ്പോ എനി
ആഹ് അല്ല ബിരിയാണി മാത്രേ ഉള്ളൂ അല്ലെങ്കിൽ എല്ലാതും ഉണ്ടാ ഇപ്പമുക്ക് ചായ അങ്ങനെയൊക്കെയുള്ളതാ
അതൊക്കെ പറഞ്ഞാ അതനുസരിച്ച് ഉണ്ടാക്കി കൊടുക്കും ഇന്നിപ്പോ ബിരിയാണി മാത്രേ ഉള്ളൂ
ആഹ് ബിരിയാണി മാത്രമുള്ളൂ ഉം ഓ നമുക്ക് ഇങ്ങനെ ഓർഡർ കിട്ടണ അനുസരിച്ചായിരിക്കാരല്ലേ ഇങ്ങള് ഉണ്ടാക്കി കൊടുക്കല്
ആഹ് ഞായറാഴ്ച ഒന്നും പറഞ്ഞിട്ടുണ്ട് അത് മുന്നൂറ് പേർക്കാ ചിക്കൻ ബിരിയാണ് പറഞ്ഞ്
ആഹ് ആഹ് അങ്ങനെ നിങ്ങള് എന്തെങ്കിലും പോണ്ടോ ഹൗസ് വൈഫാണോ
അതെ അതെ അതെ വീട്ടിൽ തന്നെ ഇരിക്കുന്നു വേറെ ജോലിയൊന്നുമില്ല
വട്ടിൽ തന്നെല്ല
ഉമ്മ മരിക്കുന്ന വരെ ഭയ എനിക്കങ്ങനെ അധിക സമയമൊന്നുംല്ലല്ല ഇ മട അതൊക്കെ വേണാണ്
പക്ഷെ ഉമ്മ പോയി കഴിഞ്ഞപ്പോഴാണ് ആ കരു ഒറ്റപ്പെടലും ഒ,
ആഹ് അതങ്ങനെ തന്നെയ നമ്മുക്ക് വീട്ടില് ആളുണ്ടാവുമ്പോ നമുക്ക് ഇത്ണ്ടാവില്ല ഉമ്മ പോകുമ്പോളായിരിക്കും നമ്മുക്ക് പ്രശ്നങ്ങളും തൊക്കെ ഒറ്റപ്പെടലിന്റെ മര്യായി തോന്നുന്നു
പക്ഷെ ഇവിടെക്കക്കെ വളിയൽ ജോലിക്കൊന്നും പോണം അങ്ങനെ വലിയ താല്പര്യംന്ന കാരണം ഞങ്ങളുടെ ഈ പണിന്ന് വെച്ചാ എപ്പോഴാ ഈ പണി വന്നേന്ന് അറിയില്ല അങ്ങനെ കഴിഞ്ഞാൽ വീട്ടില ആ ഒരാളും കൂടി വേണമല്ലോ
ആഹ് കാരണം പുറത്ത് വേറെ പണിക്കൊന്നും പോവാൻ താല്പര്യമില്ല
ആഹ് ആഹ്
ഉ
പുറത്ത് ഉ ഞാനും വീട്ടില് ജോലി തന്നണ്ട്ട്ടാ ബധനുണ്ടല്ലോ ഇഷ്ടം പോലെ ജോലി ചെയ്യാന് വീട്ടിലുള്ള ജോലിന്നെ വേറെ പുൊറത്ത് പയിക്കാണ്ടുള്ള ജോലികളൊന്നുമല്ല
എന്തോരം പഠിച്ചതാ
ഞാന് പ്ലസ് ടു വരാ
പഠിക്കുമ്പോഴായിുന്നോ കല്യാണം അതെ പ്ലസ് ടു കംപ്ലീറ്റ് ചെയ്തോ
ഇല്ല പ്ലസ് ടു കംപ്ലീറ്റ് ആക്കിയിട്ടില്ല തുടങ്ങിയിട്ടുള്ളായിരുന്നേ അപ്പോളാണ് കല്യാണം കഴിഞ്ഞത്
ഉ ആഹ്
പിന്നെ ഇവിട പഠിക്കാനൊന്നും വിടലായിരുന്നു ഇവിടാ ഭർത്താവിന്റെ ഉപ്പക്ക്ന്നും ഇഷ്ടല്ല അപ്പൊ അങ്ങനെ പഠിക്കാൻ പോട്ടെന്ന് ചോിച്ചപ്പോ വേണ്ടാന്ന് പറഞ്ഞഞ്
ആഹ് അവന്റെ ഉപ്പണ്ട് ഉപ്പേ
ഇത് ആര്?
ഇപ്പ യിണ്ടോ?
ഇല്ല ഇപ്പ മരിച്ചിട്ട് നാല് കൊല്ലം ആയി.
ഉം ഉം. തോന്നുന്നുണ്ടോ എന്തേലും പഠിച്ച് ജോലിക്ക് പോവായിരുന്നുയെന്ന്.
ഏഹ്.
എന്തെങ്കിലും പഠിച്ച് ജോലിക്ക് പോകായിരുന്നു എന്ന് തോന്നുണ്ടോ?
ആഹ് ഇപ്പൊ തോന്നണ്ട് ഇപ്പൊ. ഇപ്പോ തോന്നുണുണ്ട് വീട്ടിൽ ഇങ്ങനെ ഇരിക്കുമ്പോ എന്തെങ്കിലൊക്കെ പഠി ച്ച്ക്കാണെങ്കില് ഇപ്പോ ജോലിക്ക് പോയാപ്പോരേനാന്ന് ഇങ്ങ് തോന്നും പക്ഷെ ഇവിടെ ഉമ്മാക്ക് വയ്യാത്തതു കൊണ്ട് ഉമ്മാനെ ഇട്ട് ഇട്ടങ്ങാണ്ട് പോവാനും പറ്റൂല.
ഉമ്മ സ്വന്തം കാര്യങ്ങളൊക്കെ തന്നെ ചെയ്തോളൂവോ?
ആഹ് ആഹ് ചെയ്യും കുട്ടികള് പിന്നെ പഠിക്കാനും പോവും അപ്പോ. പിന്നെ ഉമ്മ ഒറ്റക്ക് നിക്കാന് പേടിയ ഉമ്മാക്ക്.
ഓഹ്.
തലേന്റെ അവിടെ രക്തം കട്ട പിടിക്കണ അസുഖ ഉണ്ടായി അടുത്ത്.
ആഹ് മറ്റേ മക്കടെ വീട്ടിലൊക്കെ പോവോ?
ആഹ് പോവും അങ്ങോട്ടൊക്കെ ആക്കിക്കൊടുത്താല് പോവും. ഉമ്മാക്ക് പിന്നെ ഇവിടെ വിട്ട് പോവാൻ ഇഷ്ട ഇല്ല ഉമ്മ പറയും ഞമ്മള് കിടക്കണ വീട്ടില് ഞമ്മക്ക് അവിടെ കിടക്ക ക്കാന സുഖം പറയും. വേറെ ഉള്ള ഇടത്തേക്ക് പോവാനൊന്നും വല്ലാതെ ഇഷ് യില്ല്യാ എന്നാലും ഞമ്മക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടൊക്കെ വരുമ്പോ ഉമ്മ പോകുട്ടോ.
പള്ളിപ്പാ ഉമ്മ മറ്റു മക്കള് വിളിക്കുമ്പോ ഉമ്മ പറയണേ ഞാൻ ചെന്നാ പോകാന്നാ പറയണേ. അല്ലാതെ ഉമ്മ തന്നെ പോകൂലാ പറയും ഞാൻ വരുവാണെങ്കി പറഞ്ഞ് കെട് ഉം. ഉം.
ഇവിടെ ഞാന് എന്റെ വീട്ടില് അങ്ങനെ വല്ലാതെ പോയി നിക്കലൊന്നു ഇല്ലാ വേങ്ങര കൊറച്ച്. ദൂരം ഉണ്ട് ഇവിടുന്നാട് പോകാന് വേങ്ങര അപ്പൊ. അഥവാ ലീവ് കിട്ടുമ്പോളൊക്കെ ഞാൻ പോവുള്ളൂ അപ്പൊ ഉമ്മ അങ്ങനെ പറയണതാണ് ഒരു ദിവസം നിന്നാ മതിട്ടോ പി റ്റെന്ന് തന്നെ വരണ്ടി വരും ഹും പറയലാ.
എന്നാല് ഞാൻ പിന്നെ വിളിക്കാട്ടോ ഇനി.
ആഹ് ആയിക്കോട്ടെ യെന്നാ ശരി.